കേക്ണ്ടാ
ആ ണ്ട് ണ്ട്
ഉ എന്നിട്ട് ആ ആ ചെങ്ങായി ആ ചങ്ങായി പിന്നെ കരുവാരകുണ്ടേരന് ണെന്ന് പറഞ്ഞോ
ആ കരുവാരകുണ്ടുള്ള ആളാത്രേടാ
ഉം എന്നിട്ട് അവിടുന്ന് എടുത്തോ സാധനം എടുത്തോ
ആ എടുത്തേ ഞാന് യു എന്തായാലും പോയ കാര്യം നടന്നില്ലല്ലോ ഞാൻപ്പ ഇ ബോർഡ്ഞ്ഞായിട്ടാ പോയത് ഇതിന്ന് വേറെ കഴിഞ്ഞ കൊറച്ച് ഇലക്ട്രിക് കപ്പ്ളർ സ്റ്റോക്ണ്ട്‌
ഒന്ന്
അയിന്ന്നപ്പത്താ ചെന്ന നടകാവ്റ്റം വരോ
അഈ സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ ഒരു ബോർഡ് മാറ്റാൻ വേണ്ടി വന്നത് അത് ഓല് തീരുമാനം പറഞ്ഞിട്ടില്ല റൈറ്റ് ഞാനോലോട് ഇതേമാതിരി തൊള്ളായിരം റുപ്യ പറഞ്
ആഹ അല്ല ഇത് കൊഴപ്പൊന്നുമില്ല ആള് ഇച്ച് പറഞ്ഞമാതി ഞാൻ പറഞ്ഞപ്പൊ ആൾക്ക് ഇപ്പൊ സാധന സ്റ്റോ ക്കുണ്ട് റേറ്റ് കൂടിയതനെങ്കിൽ പ്പോ ഇപ്പന്നന്നെ കൊടുത്ത് മാറ്റാന്നു അപ്പ ആളിനോട് പറഞ്ഞു കൊഴപോന്നില്ല കുറചിസം കഴിഞ്ഞാലും മാറ്റാലലേ അത് അധികം ഉപയോഗിക്കാത്തൊ ഒരു ഫനാണ് അപ്പൊ കൊഴൊപ്പന്നില്ല കൊറചീസം കഴിഞ്ഞിട്ട് മാറ്റി ആ മാറ്റ് അപ്പൊ ഞാൻ എന്തായാലും അപ്പൊ ആ പൈസ ബാലൻസ് ഉണ്ടാന്ന് കയ്യില് അപ്പോഞാങ്ങനെ പോകുമ്പ തന്നെ കണ്ടുക്കോണ് ട്ടോ പോക്മ്പോ തന്നെ കണ്ടിട്ട് തന്നെ കേറിപോണത് പറഞ് വന്നപ്പോ അതിന്റെഉള്ളിൽ വെറുതെ കേയറി വെറുതെ കേയറിറ്റ് അ റേറ്റ് വ്യത്യാസണ്ടടാ ട്രാക്കിനോക്കെ നൂറ്റിഅമ്പത്റുപ്യ ഇരുന്നൂറ്റി അയ്മ്പത് റുപ്യാ ആറൈറ്റ്ന് കിട്ടുന്നുണ്ട് ആഹ ഉണ്ടേ നല്ല സാധനുണ്ട് ഞാൻ തന്നെ പറഞ്ഞത് ഞാ ക പറഞ്ഞ വിളിച്ചിട്ടേയ് അതിക്ക്പ്പോ രണ്ട്മൂന്നീസംമുമ്പ് നാനൂർപ്യാ ക്കൊരു പാന്റ്ട്ത് കിട്ടോള് ആ സെയിം തന്നെ അവിടെ ഇരുന്നൂറ്റി അമ്പത്റപക്കൊക്കെ ത
ഒന്ന് പോയ ക്കണല്ലോ
ആഹ വില കുറവ് അപ്പൊ ഞാൻ ചോദിച്ചിട്ട എവിടുന്ന സാരി എടുത്തെ ള്ളതന്നെണോ ചോയ്ചപ്പോങ്ങനെ കരുവാരകുണ്ടുള്ളതാണ്റഞ്ഞു അപ്പൊ അങ്ങനെ ഒരുഷാർപ്പ്പറഞ്ഞഒരാളെ ങ്ങനെ ടിവി ക്കെ സർവീസ് ടെക്നീഷ്യൻ ആയി്ട്ട് വർക്കിയാണ് പറഞ്ഞു അത് ഫോട്ടണ്ട് എന്നെ കാണിച്ച ടുത്ത്
അപ്പൊ അറീലാറഞ്ഞുലേ
അറിയില്ല
ഉം
അ കരുവാരകുണ്ടല്ല ഇജ്ജ് പക്ഷെ ഇനി കേറുമ്പോ ചെറുപ്പന്നടപോയി ആ പറയിം ആ ഒന്ന് പോയ് ആ റേറ്റ് നല്ല വ്യത്യാസംണ്ടടാ ഞാനേ ഇന്റെല് ആ പൈസ് നിരണ്ടെണ്ണം എടുത്താലോ എന്ന് കരുതി പിന്നെക്ക്ങ്ങട്തോന്നി ഇതിന്റെത് അനുസരിച്ചിട്ട് പിന്നീട്ക്കാപ്പളും നമ്മള എപ്പളും പോണതല്ലേ ഉം ഞങ്ങളവിടെ ഈ ചെറപ്പളശ്ശേരി ഭാഗത്തക്ക് ഈ സാധനം കിട്ട നാനൂറ്റി അമ്പത് റുപ്യ അതെ അതിലി എന്താ നാനൂറ്റി അമ്പത്‌ മിനിമം കൊടു ക്കണം സാധനം കിട്ടാനിട്ട് സധം ഇരുന്നൂറ്റി അയിമ്പത് ഉറുപ്പേക്കും തൊണ്ണൂറ്റിഅയിമ്പത് ഉറുപ്പേക്കും മറ്റേ ആ നമ്മളെ മുക്കിന്റെ അവിടെണ്ട് പോക്കറ്റ് വരില്ലടാ കാർഗോ ടൈപ്പ് അതിന് ഇരുന്നൂറ്റി ഐമ്പ് ആഹ് ഇണ്ടേ ഇരുന്നൂറ്റി അയിമ്പത് ഉറുപ്യ അതല്ല ആ ഒരു വിധള്ള ഞപ്പ ബ്ലാക്ക് കണ്ടു പിന്നെ പർപ്പിൾ കണ്ടു ബ്ലൂ കളറ് കണ്ടു പിന്നെ എന്താ മറ്റെ ഗ്രേ കളറ് യുണിവേഴ്സലിന്റ താഴല്
ആഹ്
ആഹ് അയിന്റെ തൊട്ടട്ത്തന്നെ ജ്ജ് പോയിക്കാണ് നമ്മള് പ്രദീപിനെ കാണാം പോണി വണ്ടി പാർക്ക് ചെയൂലേ ഉള്ളിക്കാ കേരൻ കേറിട്ടട്ടോ ടേനിങ്ങ്ക്കെ ആ പാർ ഇത് തിരിണ നേരെ മുമ്പ് തന്നെ
ഉം ആണോ എക്സറ എടുത്താലും തെകയില്ല
ആ ഷർട്ടുണ്ടേ
അട്ത്ത പോക്കിന് എന്തായാലും ഒര് രണ്ടെണ്ണം ഇട്ത്ത് പോരണം
ഓൻ പർഞ്ഞൊട്ക്കും മിഞ്ഞാന്ന് പോയിറ്റ് നാനൂറ് റുപ്യക്ക് ഒരു പേന്റ് ട്ത്ത് വന്ന്ക്കാണ്
ജോന ആഗസ് കളാകി ച്ചുലെ
അല്ല ഞാൻ അതോണ്ടല്ല ഇടാഞ്ഞെ ഞക്ക് ഇടുക്കാൻ അവൻ ന്റെ ക്കാണെങ്കി ന്റെ പർഞ്ഞൊട്ക്കണ്ടേ
ആ ഓ
ഞ്ഞ് ട്ക്കാണെങ്കി അവ്ട്ന്ന്‌ ട്തോട്ടെ ച്ച്ട്ടെയ് അതയ്ന് ഷർട്ടൂണ്ടടാ
ഉം ഷർട്ട് വാണംന്നില്ല. ടീഷർട്ടോ
ടീഷർട്ടുണ്ട് ടീഷർട്ടും ഉണ്ട് പിന്നെ നമ്മടെ ഉള്ളിൽ ഇടണ ബനിയൻ ഇല്ലെ അതൊക്കെ ഇനി എന്താ അവസ്ഥാന്ന് അറിയില്ലട്ടോ ഞാൻ ഒന്നും നോക്കിട്ടില്ല.
ഇപ്പ നമ്മള് ഫിറ്റ് ആയീലെ. ഇഞ്ഞ്പ ഷർട്ട് ഓവർ സൈസ് ഷ ഷർട്ടിന്റെ ഒന്നും ആവശ്യല്ല ഞമുക്ക് ഫിറ്റായിട്ടുള്ള ടീഷർട്ട് ഇട്ട് വരാം
ആകെ നോയിസ് ആട്ടോ
അത് വണ്ടി പോണ്ടണോ
ആഹ് ശെരി എന്നാല്
എന്തേ
ഇത് നോ നോയിസ് കാരണം ചിലപ്പോളെ ഇത് ചിലപ്പോം റെഡി ആവില്ല എന്ന് പറയാം.
രുന്നോ അങ്ങനെയൊക്കെ ആലോ പക്ഷേ ഇജ്ജ് പറഞ്ഞിട്ട് നേരെ ക്ലിയർ ആയി കേക്കണ്ടല്ലോ.
ഹെഡ് സെറ്റ് വാങ്ങിക്ങ് ബോട്ട് ബോട്ടിന്റെ ഒര് ഹെഡ്സെറ്റ് വാങ്ങീക്ക്ണ്
ക്ലിയർആണ് പക്ഷെ ഒന്ന് ലോഡാവാൻ കൊറച്ച്
ഡിലേ അവൻഡ്ല്ലേ ചെറിയൊരു
ഇന്ന് പിന്നെ അത്യവിഷം വെയിൽ ആട അതി ലൗഡ് സ്പീക്കർ വർക്കിങ് അല്ലേ?
ഉം
എന്താ പറഞ്ഞേ വേറെന്താ ജ്ജ് അതിന്റെ എടേപ്പറഞ്ഞേ
അതല്ലേ എന്താ ഇന്ന് അത്യാശം മാ വർക്ക് വർക്ക് ഒന്നൂടെ കമ്മി ആയിക്കുണ്ടാവും കാരണം രണ്ട് മൂന്ന് ദിവസം കൊണ്ടല്ല വർക്ക്ല്ലേരുന്നു. ഈ മാളി ഇപ്പൊ മഴ ഒന്നു വിട്ട് തന്നില്ലേ
ഉം
കൊറെ ഉണ്ടാക്കില്ലേ കൊറച്ച് ദിസം ലീവ്ടുക്ക ഇനി
ലീവ് എടുക്കൊന്നല്ല. എന്തായാലും ശനിയാഴ്ച ലീവ് ആവും. ആശുപത്രി പോണ ശനിയാഴ്ച ലീവാ ചെലപ്പം അ അന്ന് ചെന്നിട്ട്
ഹോസ്പിറ്റൽക്ക്
ഏയ് പിന്നെ ഞാൻ പോയിട്ടൊന്നുല്ല പിന്നെ ഇപ്പം ഞാനേ കട ച്ച് ഇതിന്റെ ഇടക്കേ ഒരു ഇൻവെട്രോണി കിട്ടിട്ട് ഒരു ആ പക്ഷേ അതെ അത് ഞാ കൊണ്ടോയി കൊടുത്ത താ റെഡിയാക്കി തന്നു റെഡിയാക്കി കൊണ്ടോയി ഫിറ്റ് ചെയ്തു ഇന്നലെ ഫിറ്റ് ചെയ്ത് പക്ഷെ അതിന്റടുത്ത് കുറച്ച് കാര്യങ്ങൾ നോക്കും.
വറനോ വറനോ
അയ് അത് അത് ഒന്നുല്ല്യടാ ജെസ്റ്റ് റിഫ്രഷ് കോമഡി
ആയിക്കോട്ടെ ഇത് പൊ എന്തായാലും ഇതൊര് ആക പുടു പുടു ആണ്. ഇത് ഒന്നും കേകി ണില്ല.
ഇക്ക് അടില്ത്താനായോ?
എന്നാജി കടയില് എത്തീട്ട്‌ വിളിച്ചു അത് വെച്ചു കേക്കണ അത് വെറുതെയാണ് വെറുതെ സമയകളെയാണ്.